ഉം
ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ അങ്ങട്ട് കേക്ക്ൺല്ല
ആ ഇണ്ട്ണ്ട് എന്തൊക്കെ വർത്താനം
ഉം നല്ല വർത്താനം
ഭക്ഷണോക്കെ കഴിച്ചിലേ
ക്ഷണം കഴിച്ചു
ഉം
എന്താണ് അവിട്ത്തെ വിശേഷം
ഒക്കെ സുഖായിട്ട് പോണ് ന്ന് മഴൊന്നുല്ല
ആ ആ വടെയും ഇന്ന് നല്ല വെയിലാ മഴെയ്തിട്ടില്ല
ഉം
ഫുഡ് കഴിച്ചാ
ഫുഡൊക്കെ കയ്ച്ച്
മക്കൾണ്ടോ സ്കൂള് പോണ മക്കൾണ്ടോ
മക്കള്ണ്ട് നാലാള്ണ്ട് ഒക്കെ സ്കൂൾ പോയിണ്
ആ എത്ര
അ
എപ്പഴാ ഞ്ഞ് തിരിച്ചെത്തല് നാല് മണിക്കൊക്കെ വരാേ
നാലരാവും നല് ആഹഒരു കയറുപ്പം കൊണ്ട നാലര മണിയാവും എത്താൻ അങ്ങോട്ട് കേക്കണില്ലേ
ആഹ് അങ്ങട്ട് ഇത് കേക്കണ്ട് ഇങ്ങട്ട പ്രശ്നൊന്നുമല്ല എങ്ങനെ വന്നാ ചോറണയിക്ക
അല്ലല്ല ചോറൊന്നും കഴിക്കൂല രാവിലത്തെ ബാലൻസ് ഉണ്ടെങ്കി അ അതൊക്കെന്ന ഉ പിന്നെ എന്താ ബേക്കറിയോ ബേക്കറൊന്നും അങ്ങനെ കൊടുക്കല്ല എന്നാലും
ആ
എന്തെങ്കിലുമൊക്കെ വാണക്ക് ആ എന്താണ്ടാക്കി ച്ചോ എന്തെങ്കിലും ഉണ്ടാക്കണോ ചഴച്ചോ വെറെ തന്നെ
ആ അവിടെ അങ്ങനെ തന്നെ ചായയും കടിയും പറഞ്ഞിട്ടാ വരിയാ ഉ
എണ്ണ കടിയൊക്കെ ചെല ഇപ്പൊക്കെ ഉണ്ടാക്കും സാധനം ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും ഉ
ആ
അല്ല രാവിലത്തെക്കാടി ഉണ്ടാവുംച്ചാ ചെറിയ ആ ചെറിയ മക്കളാ ഓൾക്ക് ഏതോ ഇഷ്ടായിരു അധിക ഇഷ്ടല്ല ഉ മധുരക്കടികളൊക്കെ ഇഷ് ഉ പഴ കണ്ടന് ഒന്നേക്ക ഉുന്നക്കായ അങ്ങനെയൊക്കെ ഇഷ്ടാ പഴ പഴം കൊണ്ട് പിന്നെ എന്തുണ്ടാക്കി കേ രസാണോന്തഴ
കൈ അറിയുന്നതാ അങ്ങനെ ഉർ ഉണ്ടാക്കി അതല്ലേ
ആ തേങ്ങക്കെ ഇട്ടാണ്ട് അങ്ങനെണ്ടാക്കോ ആ പഴ വ പിന്നെട്ട് ആ വേവിച്ചിട്ട് പിന്നെ ഒടച്ചിട്ട് തേങ്ങയും പഞ്ചസാരയക്കെ ഇട്ട് അണ്ടി വേറപ്പ ഉണ്ടെ ചെിലപ്പ ഇണ്ട് ഇടല്ലെങ്കിലും അങ്ങനകടാ തേങ്ങ പഞ്ചസാരയൊക്കെ എടുത്ത് പിന്നെ ഓക്കല്ലാം ഇഷ്ടം പഴവുമ്പോ
ആ ആ പഴം നല്ലതാണ് കുട്ടിയെ കൊടുക്കണംന്നല്ലാണല്ലോ പഴം
മക്കൾക്ക് നല്ല ഇഷ്ടമാണ് നല്ലതുവാണ് ഉ അതൊക്കെ ഉണ്ടെങ്കി പോ ഇല്ലെങ്കി പിന്നെ രാവിലത്തെ കടി ഉണ്ടെങ്കിൽ കൊടുക്കും
ആ
ആ
തന്നെ വടെ എന്തേലൊക്കെ ഇണ്ടാക്കും ചെലപ്പോ അവർക്ക് അധികം ഇഷ്ടം ബേക്കറിയാണ് ബിസ്കറ്റും ചായ ബിസ്കറ്റ് ഒരു കൂട്
ഒരു ദിവസം വാങ്ങി സ്റ്റേറ്റ് എന്നും കൊടുക്കുമ്പോ അത് കേടാണല്ലോ
ആ അത്ര നല്ലോന്നല്ല പറഞ്ഞാ മനസിലാവില്ലാ ഹ്
ഉം ബിസ്കറ്റ് ഇനി ഇവിടെ അത്ര അങ്ങനെ കൊടുക്കയില്ല ഉം പിന്നെ ഇപ്പന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കി മാങ്ങേ ഇപ്പോ മാങ്ങേന്റെ സീസണൊക്കെല്ലേ അപ്പോ അതൊക്കെണ്ടെങ്കി അഹ് ചെ ത്തി കൊടുക്കും സ്കൂള് വിട്ട് വരുമ്പോ
ആ മാങ്ങണ്ട് ഇവിടെപ്പോ മ്മ് ഇവിടെ മാങ്ങല്ല ഇപ്പ ചക്കണ്ട് മാങ്ങ
ആഹ് ഉം മാങ്ങ ഇവടെ ഇപ്പല്ല കടയിന്ന് ഇങ്ങനെ ഇപ്പൊ മാങ്ങ നല്ലോണം കൊണ്ടുവരിന്നാണ്
ആ ആ
ചക്ക ക്കെ ണ്ടോ വീട്ടില്?
ആഹ ചക്കണ്ട് ഇവിടെ
ആഹ എന്താ കൂട്ടാനൊക്കെ വക്കോ?
ഏ
ചക്കനോട് എന്തൊക്കെ ഉണ്ടാക്കല്? കൂട്ടാനൊക്കെ വെക്കോ
ആ ചക്ക ചക്ക കൂട്ടാൻ വെക്കും തേങ്ങക്കെ അരച്ച് അറിയില്ലേ?
ആ ഇവിടെ വെക്കല്ണ്ട് മക്കക്കൊന്നും വല്ല്യഷ്ടല്ല കൂട്ടാൻ വെച്ചാ അവർക്ക് പച്ച പോഴ്ത്തത് അങ്ങനെ തിന്നും അങ്ങനെ ഇഷ്ട പച്ചങ്ങനെ ഇരിഞ്ഞി
അത് ഇഷ്ട ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാ
ഹ ഹ അത് നല്ല പണിയാണല്ലേ? വറുത്ത് ല എന്താക്കി ആഹ് അത്ങ്ങനെ ഉ ണ്ടാ ക്കലും ഓപ് തിന്നലും ഒപ്പവണം അല്ലാഞ്ഞാൽ ആ നെറിച്ചിൽ പോവല്ലോ.
ആഹ് അതെ ഈ നല്ല കട്ടി കട്ടില്ല ചൊളല്ല ചക്കണ്ട ലോ അത് കൊഴഞ്ഞോവും തോന്നുന്നു
ഏഹ് അങ്ങനെണ്ട് ല്ലേ ഞാനറി ഇപ്പ ഒരാഴ്ച മുന്നേണ്ടാക്കി ആ രാവിലെ അടുപൊഴിഞ്ഞപ്പോ ആണ ഉണ്ടാക്കി വെച്ച ചെയ്ൻ വൈനാ വൈകുന്നേര ആയപ്പോ തൊക്ക അങ്ങോട്ട് ഇതായി പോയി നെരിച്ചിലൊക്കെ പോയി അപ്പ നല്ല ഉഷാറുണ്ടായി ചിട്ടപ്പ എന്നാലും അന്ന് ആ കോയഞാങ്ങാട് പോയി ആ ടേസ്റ്റ് പോവും
തന്ന് ഫസ്റ്റയിട്ട് ഉണ്ടാക്കിയപ്പന്നെങ്ങനെ തീർന്ന് പിന്നെ ഒരു മടി അങ്ങനെ ആയപ്പോ പിന്നെ ണ്ടാക്കാന്. അത്ങ്ങനെ ഉണ്ടാക്കുന്ന തിന്നിണോം ഒപ്പവണം
ഉം ഇവടെ മ്മ എന്റെ മ്മ അറിയും എല്ലാ ചക്കൊന്നും പൊരിച്ചാൻ പറ്റൂല കട്ടില്ലാത്ത ചോളല്ല ചക്കെ പൊരിച്ച അങ്ങനത്തെ എത്ര പൊരിച്ചച്ചാലും ഇങ്ങനെ ക്രിസ്പിഅടണ്ടാവും എന്നൊക്കെ പറ
ആഹ് ശരി അങ്ങനെ ഇണ്ടല്ലേ അതൊന്ന ല്ല ചക്ക കണ്ടപ്പോ പിന്നെ കൂട്ടാ മക്കക്ക് വാണ്ടാർഞു അപ്പൊ പിന്നെ ഇങ്ങനെ ആക്കിയാല തിന്നോലൊ
ഉ ആഹആ ചക്ക പോരിച്ചു ച്ചാ നല്ല രസമാണ് കഴിക്കാൻ രസ ഹലോ ആ കേക്കേ
ആ എടുത്തണ്ട്
ഉ എത്ര മക്കളാണ്ങ്ങക്ക്
നിക്ക് നാലാളുണ്ട്
ആ ചെറിയ മക്കൾണ്ടോ
ചെറുത് ഒന്നാം ക്ലാസ്സില
ആഹ്
പിന്നെ ആഹ് പഠിക്ക നമ്മളിങ്ങനെ ഇരിക്കണ ഓലോ കൂട് എന്നാലൊക്കെ പഠിക്ക
ഉം ഫോണ്മ്മെ കളിക്കുവോ ഇവിടെ അതിനല്ല പ്രശ്നം അതാ
ഫോണ് ആഹ ഫോണ് തരാ തരാേക്കും പിന്നെ കൊറച്ച നേര കൊടുക്കും മകളല്ല ഹോംവർക്കക്ക ചെയതല് തരാറ അപ്പൊ പിന്നെ അങ്ങനെ വേ ചെയയ്തു അപ്പൊ അങ്ങനെ ഫോം കിട്ടാൻ വേണ്ടി അപ്പം പിന്നെ കൊറച്ചു നേേരം കൊടുക്കും തീരെ കൊടുക്കാതെ മക്കള് അയക്കൂല്ലല്ലോ
ആഹ ഞമ്മള് പോ
എല്ല ദിവസം ഫുൽ ടൈം ആ
എല്ലാ ദിവസം പോ ടൈം അത് പോ സമയം പോയിട്ടൂല നമ്മത് കിട്ടാനല്ലേ പോണ്
ആഹ അങ്ങനെ തന്നെ
അ ഒരാളല്ലെങ്കിൽ ഒരാള് ഒരാൾല്ലെങ്കി ഒരാള അനെ എല്ലാർക്കും വേണം ഫോണ് ഓനെ ഓരോരുത്തരുടെ കയ്യിലോ കിട്ടണം മറ്റത് നോക്കി ക്കൊന്നില്ല എനിക്ക് കിട്ടിയില്ലാറീം കയ്യിൽ പിടിക്കാം അങ്ങനെ ചെറിയരു ഓരോരുത്തർക്കും ഓരോന്ന കാണ കാതും ഒരാൾ കാണണല്ല മറ്റവര് കാണ
ഉം ഒര ആൺകുട്ടികള് കൂടുതല ഗെയിമില ആക്കാറ്
ഗെയിമ കയിക്കാറാ മോന അങ്ങനെ ഗെയിമോ ഗെയിമ ഇങ്ങനെ കേ പോണം ഇങ്ങോട്ട് ഹാങ് ആയി പോൂങ്ങോട്ട്
ആഹ് ആ മറ്റേ സ്റ്റോറേജ് ഇല്ലാതാവും ഫസ് ഇല്ലാതെ ഫുള്ള് ഗെയിം ആക്കറ് ഉം എനിക്ക് രണ്ടാട്ട കുട്ടികളാവല് രണ്ടാള് ഒരുമിച്ചില്ല കീമാ കളിച്ച
ആ അത് ശരി അത് ഇങ്ങോട്ട് എഡിക്റ്റ് ആയാ പോ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗെയിമ പോലങ്ങടുായ ഓൽക്കന്ന ആയിരിക്കും
പിന്നെ അത് നമ്മൾ ഡിലീറ്റ് ആക്കിയാലും പിന്നെ പോല അത് ക
ആഹ ഓല് കയറ്റി ഓല് കാണാത്ത സ്ഥലത്തൊക്ക നോക്കും നമ്മക്ക് അത് കണ്ടെത്താനും കഴൂല ചിലപ്പോ തെർക്കണോടെ തന്നെ കാണൂല ഓലെ അങ്ങനെ ഭയങ്കര വേണണല്ലോ ഇപ്പത്തെ മക്കൾക്കൊക്ക ഉഞപ്പോ ഡി ഡീലീറ്റ് ആക്കല
ആ ഞാനും കാണുമ്പോക്കെ കളയും പിന്നെ ഓല കയറ്റ്ആഹ
പിന്നെന്താ?
പിന്നെ എന്തൊക്കെ എങ്ങട്ടേല യാത്രക്കെ പോവലുണ്ടോ
യാത്ര അങ്ങനെ കൊറവാണ് പോവലൊക്കെ മക്കള് സ്കൂള ആയിട്ട് ങ്ങള് പോണ്ടോ ഇവിടെള്ള ആളന്നെ ഓ അടുത്താ
മ്മ് നമ്മള് ഹസ്ബന്ഡ് പടെല്ല വരുമ്പോ എങ്ങോട്ടേലൊക്കെ പോകും അല്ലാതെ പോലൊന്നില്ല
വരുന്നോലാകുമ്പോൾ അങ്ങനെ വരുമ്പഴെങ്കിലും പോകും നാടട്ടിലുള്ളോലാകുമ്പോൾ എന്നും നാട്ടിലാകുമ്പോ തീരെ പോകുല
ഉം അയിന് ചെലോൽക്ക് അങ്ങന ഇഷ്ടണ്ടാവൂല പോവാന് ചേലോല് പോവാൻ ഇഷ്ടല്ലോലേവും
ഉ ഞങ്ങൾക്ക് ഇഷ്റ്റാണ് കുട്ടികൾക്കൊക്കെ പക്ഷെ അയിന് അത്ര താല്പര്യം പോരാ ഉം പോവാന് ഉം രണ്ട് മക്കളൊക്കെ ഇങ്ങനെ പറയും പോവാ പോവാ എന്നാളിപ്പ പിന്നെ പെരുന്നാളിന് പോയിനേ ഫാമിലി ട്രിപ്പായിട്ട് എല്ലാരൂടി അങ്ങനെയൊക്കെ പോവും ഉം
ആഹ് ആ എന്നാ ശരി പിന്നെ വിളിക്കന്നാ
ആഹ് അന്നാ ആയിക്കോട്ടെ
ആഹ്
ആ ശരി